ഹലോ അ ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് ആ കേക്ക്ൺല്ലേ
ഉണ്ട് ഉണ്ട്.
നല്ല വിശേഷാ എന്തെക്കെണ്ട് ആഹ് നല്ല വി വിശേഷോ ഉം എന്തൊക്കെണ്ടവ്ടെ ആഹ് ഫുഡ് കഴിക്കാണ് കഴിച്
ആഹ് അതേലേ
ആടെ കഴിച്ചോ
ആഹ് ഞങ്ങള് ഭക്ഷണം കഴിച്ചു ഉം എന്താ സ്പെഷ്യല് ചോറാണോ?
പക്ഷ ആ ചോറും ചിക്കൻ കറിയും ഒക്കെ അല്ല അതൊന്നല്ല ഉം ഇല്ല പച്ചക്കറി ഉച്ചക്ക് പച്ചക്കറനി
ആ ത
ഉം നിനക്ക് എന്താ ഇല്ല ഇല്ല ആ അത്തായത്തിന് ചിക്കന് ഉം അവിടെന്താ സ്പെഷ്യൽ ആ അവിടെ എന്താ
ബീഫ് ബീഫുണ്ട് പിന്നെ ആ പരി പരിപ്പ് സാമ്പാറുണ്ട് ഇപ്പം തക്കാളിട് സാമ്പാറ് വേ അതുകൊണ്ട് സാമ്പാർ ഇല്ലെങ്കില് സാമ്പാർ സാമ്പാർന്ന് പറയുമ്പോ- ആ ചോറ്
ഏ
അ നവിടെ മൂന്ന് നേരം നമ്മൾ ചോറ വക്കാം
ഏയ് മൂന്ന്നേരം പറഞ്ഞാ രാവിലും ചോറ്ന്നെ
മൂന്ന് നേരം ചോറാല ഇവിടെ രണ്ടു നേരം ഉച്ചക്ക് രണ്ടു നേരം ഉച്ചക്കും രാത്രിയും
അതല്ലേ രാവിലെ കടിയാ
രാവിലെ കടി അറുന്നോണ്ട് നിങ്ങ അറിയണ്ട എന്ന ദോശയേ ദോശ ദോശയെ പത്തിരിയോ എന്തെങ്കിലുമൊക്കെ എന്തക്കോ
അതെല്ലേ ആ നമ്മുക്ക് മൂന്ന് നേരം ചോറ് വ പിന്നെ ഒരു അഞ് അഞ്ചര ആറ മണിയ ആകുമ്പോ ഞങ്ങരു ചായ കുടിക്കും വൈകിട്ട് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ആ സമയത്ത് ഞങ് കടിമതി ആ അന്നേരം എന്തെങ്കിലും നമ്മുക്ക് ചെലപ്പം എന്തെങ്കിലുംക്ക ങ്ങള്ൾ ചിലപ്പോ ചക്ക പുഴുങ്ങും കപ്പ പുഴുങ്ങും ഴങ്ങും പി എന്തെങ്കിലുംക്ക കട അപ്പം ഉണ്ടാക്കും ആഹ് ന വീട്ടില് സ്വന്തം ഉള്ളതാ കപ്പയുണ്ട് ചക്കയുണ്ട് ചേമ്പ് ചേന ചേന കാച്ചില് എല്ലാ കൃഷിയില കൂട്ടുംണ്ട് ഒരുപാടില്ല എന്നാലും നമ്മുടെ അത്യാവശ്യത്തിനല്ല നമ്മുടെ വീട്ടിൽ
ആ നല്ലതാ അങ്ങനെ ഇവിടെ അങ്ങനെയൊന്നുംല്ല ഇവിടെ കൃഷി അങ്ങനെയല്ല ചെറുതായിട്ടൊക്കെ വായ മുരിങ്ങ അങ്ങനത്തൊക്കെ ഉള്ളു വലിയ കൃഷികളൊന്നുംല്ല
ഇല്ല ഇവിടെ ഒരുപാട് കൃഷിള്ളതന്ന് വെച്ചൽ നമുക്ക് വാഴ ഉണ്ട് ഒരുപാട് പിന്നെ കാപ്പി റബർ കശുമാവ് അതൊക്കെ പിന്നെ വീടിന്റെ ആ വീടിന്റെ ചുറ്റിലും രണ്ട് സൈഡിലും ഞാൻ കുറച്ച് പച്ചക്കറണ്ട് മുളക് ആ മുളക് വെ ട്ട
അപ്പൊ നല്ല സുഖ നമുക്ക് വീടിന്റെ ആവശ്യത്തി കൊന്നെടുക്കല്ലേ
ആ എടുക്കെടുക്കാം കാവല് പയറ് എല്ലാം
ഏ അതൊക്കെ ഇണ്ടില്ലേ ഏ അ കുറ സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവല്ലേ
ഇപ്പൊ മഴ ആയത് കൊണ്ട് പിന്നെ കുറച്ച് കുറവായിക്കുവല്ലോ കറ്റുന്നത് മഴയത്ത് പിന്നെ
ആ ആ അവിടെ എങ്ങനെ മഴ
മഴ കുറവാ ഇല്ല ഇ വൈകുന്നേരം ആയപ്പോ ചാറി പോയിട്ടള്ളു അങ്ങോട്ടേക്ക് മഴയുണ്ടോ
അല്ല ഇവിടെ ഇന്ന് കൊറവാണ് എപ്പഴെങ്കിലൊക്കെ അങ്ങനെ പെയ്യാന്നല്ലേ ഈ പ്രാ മഴ കുറവാന്നൊക്കെ പറഞ്ഞേക്കണ്ടേ ഉം
അതെ അതെ അതെ അവിടെ ആരൊക്കെയുണ്ട് വീട്ടില്
ഇവിടെ അമ്മ അപ്പ ഹസ്ബൻഡ് അങ്ങനെ ഒരു മോളുണ്ട് ചെറിയ മോള എൽ കെ ജില് ഉം
അതെല്ലേ
അവൾക്ക് നാല് നാലര വയസ്സായി എൽ കെ ജി പോവുന്നിപ്പോ ഉം അവിടെ എ ആ ഉറങ്ങി ഇപ്പ അങ്ങണ്ട് ഉറങ്ങി ആ ഉറങ്ങി ഉം അവിടെ ആരൊക്കെയുണ്ട് മക്കളൊക്കെ ഉണ്ടോ
ആ മക്കള് രണ്ടുപേര് പപ്പയുണ്ട് മമ്മിയുണ്ട് ഹസ്ബൻഡ് ഉണ്ട് മക്കള് ആ മോള് ആറാം ക്ലാസിൽ പഠിക്കുന്നു മോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഉം അങ്ങനെ ഏ പിള്ളേരൊന്നും ഉറങ്ങിട്ടൊന്നുമില്ല ഒൻപത് മണി ആയിട്ട് ആവുന്നില്ല ഒന്നു ആ ഒ കഴിഞ്ഞു ആ അവര് ഉറങ്ങണങ്കില് പത്ത് മണി കഴിയണം ഉം
ഏ എന്റെ മോള് നേരത്തെ ഉറങ്ങും മോള് ആ നേരത്തെ കിടക്കും അവളത് ഉച്ചക്കെ ഉറങ്ങിയ ശീലയോണ്ടേ ഉം ഇപ്പൊ നൈസറി ആയോണ്ട് ആ ചേർത്ത് സ്കൂള്
ഉം സ്കൂൾ ചേർത്തോണ് ഉച്ചക്ക് ഉറക്കമില്ല ഏ ഉം അപ്പൊ വേഗ സ്കൂള് ഉറങ്ങാൻ പറ്റത്തില്ല അപ്പൊ അംഗനവാടി പോയന്ന് ഉറങ്ങീനി അപ്പൊ ഇപ്പൊ വേഗം ഉ ങ്ങും നേരത്തെ ഉറങ്ങും ഉച്ചക്ക് ഉറങ്ങാത്തൊണ്ട്
നമ്മുടെ ഇവിടൊക്കെ എൽ കെ ജിന്റെ കുട്ടികളെ കിടത്തി ഉറക്കും
ഏ ഇവിടെന്നും അങ്ങനല്ല
ഇല്ല അല്ലേ ആ ഇവിടങ്ങളിലൊക്കെ എൽ കെ ജി പഠിക്കുന്ന മക്കളൊക്കെ ആ ഉറങ്ങിക്കോളാൻ പറയും
ഏ ഇവിടെ എന്റെ ഉക്ക് നേരത്തെ രാത്രി നേരത്തെ ഉറക്കം വരും
അതെല്ലെ ഞാന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കും പഠിക്കാറുണ്ടായിരുന്നേ
ആ ആ
അവിടുത്തെ എൽ കെ ജി പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഉച്ചക്ക് ഒരു മണി ഒരു അല്ല പന്ത്രണ്ട് ഒന്നര ആവുമ്പോ അവർക്ക് ചോറ് കൊടുക്കും ഒരു മണി ഒന്നര ആ ഒരു മണിക്കൂർ വേണക്ക ഇച്ചിരി ചോറ് തിന്നണെങ്കില് അവര് വാരി തിന്നുന്നാണ് നല്ല രസം ഒരു ഒരു പറ്റ് വായിൽ ഇടും ബാക്കി രണ്ടു പറ്റ് നിലത്ത് പോവും
ആ അങ്ങനെയൊക്കന്നെ
എഴുമ്പോൾ ഞങ്ങൾ താഴ ആ ആഹ് താഴെ എൽ കെ ജി മേല സ്റ്റാൻഡേഡ് ക്ലാസ്സോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ക്ലാസ്സുകളാ അപ്പ താഴെ ഇടയ്ക്ക് ചെല്ല അ കാണാം പിള്ളേങ്ങനെ ചോറുമ്പറ്റൊക്കെ ആഹ കിടത്തി ഉറങ്ങുന്നത് കാണാം
വാരി തിന്നാൻ കയ്യിലേക്കും
ഉം അപ്പൊ പിന്നെ കുഞ്ഞുങ്ങളല്ലേ മൂന്നര ആ ആ ഒരു നാലു വയസ് ആവുമ്പോഴേക്കും കൊണ്ടുവന്ന് വിടുന്നല്ലേ
ഉ ഇവള് എങ്ങനെന്നെയ ഇവൾക്ക് ഫുഡ് തീരെ കഴിക്കൂല അവിടുന്ന് നമ്മടെ ചേച്ചിമാരെ വാരി എടുക്കലാണ് കാരക്ക ഉ കൊണ്ട് പോയ ഫുഡ് അതേമാതിരി കളയലാണ് ഇത് വാരി കൊടുക്കും പറഞ്ഞ ഉ ക്ക് ഞാൻ ഞാൻ ഞാനൻ ഇവിടെന്ന് ഇങ്ങനെ വാരിയ കൊടുത്ത് ശീലായി പോയി ഇപ്പൊ പിന്നെ ഒറ്റക്ക് കൊടുക്കുവ ഞാൻ തിന്ന് പഠിക്കണല്ലോ ച്ച്
ആ തിന്ന് പടിക്കണം തിന്നു പടിക്കണം നമ്മള് വാരി കൊടുക്കേണ്ട പ്രായൊക്കെ കഴിഞ്ഞു ശെരി
കഴിഞ്ഞ ആ ഫുഡ് കഴിക്കൂല അപ്പൊ എങ്ങനെങ്കിലും തിന്നട്ടെ അരച്ചട്ട് വാരി കൊടുക്കും ഉ
അതെന്താ വെച്ചിട്ട് ഞാന് ഇന്ന് സ്കൂളില് മോന്റെ സ്കൂളില് മീറ്റിംഗ് ആയിരുന്നുന്ന് അപ്പം പേരൻസ് ഇത അപ്പം നന്ന ചെന്ന ഇപ്പം
ഉം
പ്രിൻസിപ്പൽ
ആണ്
ആ
ആഹ്
ഹലോ
വാരിക്കോ കൊടുക്കുന്ന അതായാലും അവർക്ക് ഇപ്പോഴും സ്വന്തമായിട്ട് ഡ്രസ്സ് പോലും എടുത്തിടാൻ പോലും അറിയാത്ത ഒരു പാവം ആ കാലഘട്ടത്തിലേക്കാണ് മാവി പോകുന്നത് അതുകൊണ്ട് പിന്നെ ആ നമ്മള് നടക്കാനായി കഴിയുമ്പോൾ മുതൽ മക്കള് സ്വന്തമായി ട്ട് എല്ലാ കാര്യങ്ങളും നമ്മള് പഠിപ്പിക്കണം സ്വയം പര്യാപ്ത ജീവിക്കണം എന്നൊക്കെ പറഞ്ഞെന്ന് അവരുടെ പ്രിൻസിപ്പാൾ ഇങ്ങനെ പറഞ്ഞു
ഏഹ് ഓൻ എത്രയിലാ പഠിക്കുന്നെന്നാ രണ്ടിലോ മ്
മ് സ്വന്തം എടുത്ത് കഴിക്കും സ്വന്ത ഡ്രസ്സൊക്കെ സ്വം കുളിക്കലും എല്ലാ സ്വന്തം ചെയ്തോളും മ്
മ് അങ്ങനെ ചെയ്യണം ആ എപ്പോഴും അമ്മമാർ ഇണ്ടാവില്ലല്ലോ
അതെ അതെ
ഈ മ് ചില സ്കൂളിലൊക്കെ അങ്ങനെ ആ ചില സ്കൂളിലൊക്കെ അങ്ങനെ പഠിപ്പിക്കിണ്ട് സ്വന്തം ഷർട്ടിടാന് ഈ മോണ്ടിശ്ശെരി സ്കൂളൊക്കെ ഉണ്ടാവും അത് കൊറേ അതെ അവിടൊക്കെ അങ്ങനെ പഠിക്കണ്ട് പഠിപ്പിക്കണ്ട് മ് ഷൂ കെട്ടല് അങ്ങനെയൊക്കെ ഓരോ വീഡിയൊയിലൊക്കെ കാണാം ആഹ്
സ്വന്തം നമ്മൾ കൊറച്ച് കണ്ണടച്ചാ മതി ആഹ് കൊറച്ച് കരയും അങ്ങ് പതിക്കെ അങ്ങ് കണ്ണടച്ച് ചെയ്യാൻ പറയാ അപ്പൊ നമ്മള് ചെയ്ത് കൊടുക്കുന്നില്ലാന്ന് കണ്ട് കഴിയുമ്പോ അവർ തനിയേ പോയിട്ട് എടുത്തോളും മ് ഞാന് മോളെ അറിയത്തില്ലാരുന്നു മോന് ഉണ്ടായി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇന്നതൊക്കെയാ ചെയ്യേണ്ടത് ഇ ഇതൊക്കെ ചെയ്യാൻ പാടി അപ്പൊ എന്ത് ചെയ്യും അപ്പൊ കൊറേ കാര്യങ്ങള് ഇവൻ വാശ് പിടിക്കുമ്പോ ഞാൻ കണ്ടില്ലാന്ന് ഒരെണ്ണടച്ചങ്ങ് മാറും
ആഹഹഹ ആഹ് ഹ് പിന്നെ ആഹ് ശരി മ് ആഹ് ആഹ് ട്രിപ്പൊക്കെ പോവേണ്ടാന്ന് കൂടെ
ആഹ് അഹ് വെക്കേഷന് പോയിരുന്നു സ്കൂൾ അവധിക്ക്
മ് ആ ഇപ്പങ്ങള് വർക്ക് ചെയ്യണ്ടോ
ഇല്ല ഇപ്പൊ പോകുന്നില്ല ഒരു സൗണ്ട് പോയിട്ട് പിന്നെ സ്കൂൾ പോക്ക് വേണ്ടാന്ന് വെച്ചു
ഏഹ് സൗണ്ട് നല്ല വേണല്ലോല്ലേ കുട്ടികളെ പഠിപ്പിക്കണെങ്കില് മ് മ് ഞാനിങ്ങനെ ഞാൻ എന്താ ടി ടി സി കഴിഞ്ഞിര്ക്കേനു വർക്കിനൊന്നും കേറിയില്ല ആഹ് അയ്യോ കഴിഞ്ഞ വർഷം കഴിഞ്ഞു മോണ്ടിസർ ടി ടി സി ട്രെയിനിങ് ആഹ് എക്സാം ആഹ് എൽ കെ ജി യു കെ ജിന്റെ എക്സാം ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞിട്ടൊള്ളു റിസൾട്ട്‌ വന്നില്ല
സ്കൂളിൽ പഠിപ്പിക്കുന്ന ടി ടി സി കഴിഞ്ഞ്
ആഹ അത കഴിഞ്ഞത് ആ എന്നിട്ട് അവിടെ സ്കൂള് കയറിയത നിങ്ങള്ൾ പറഞ്ഞ സ്കൂള്
ആഹ പത്ത വർഷത്തോളം പഠിപ്പിച്ചു ഞാന് ഉം അത് കഴിഞ്ഞിട്ടാണ് എന്റെ ആ പിന്നെ സൗണ്ട് പോയി സൗണ്ട് പോയി കഴിഞ്ഞപ്പോ പിന്നെ തീരെ പറ്റാതായി പോയി
ആഹ
അങ്ങനെ വേണ്ടന്ന് വെച്ചത്
ഉം ഇപ്പ ഈ ഓൺലൈൻ വഴിയ ഒക്കെ ഉണ്ടാവും അല്ല ടീ ചിങ്ങൊക്കെ ആയ്ലൊന്നും നോക്കില്ല
ഓൺലൈൻ വഴിണ്ട് അതിന്റെ സമയം നമുക്ക് ചിലപ്പോ പറ്റുന്ന സമയയിരിക്കുംല്ല
ആഹ ഫ്രീ ആയ ടൈമ ഒക്കെ വേണത അതെ
മക്കളെ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോ അത് വരുവാ
ആ
അന്നേരം നമുക്ക് അത് നമുക്ക് ചെയ്യാ ൻ പറ്റത്തില്ലല്ലോ ഉം ഞാൻ രണ്ട ദം നോക്കിരിക്ക മക്ക സ്കൂള വിടന്ന്
ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്ക്ണ്
ഉം ആഹ അത് എടുക്കലുണ്ടോ
ആഹ ഒരു ഒരു മണിക്കൂർ ആ ചെറിയ കുട്ട്യള അല്ല ഇന്ന് ഒന്നാം ക്ലാസ്ൽ ബേസിക് ആയിട്ടൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ ക്ലാസൊക്കെ എടുക്കും
അതെ അ അതെ ഇതി ലടുക്കിതാ മൊബൈൽ
അത് അത് അല്ല ആപ്പ് കൂടി ഇല്ല അത് ഞങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇങ്ങനെ ആക്കി തന്നതാണ് ഞങ്ങങ്ങനെ പഠിച്ച ഇറങ്ങിയതല്ലേ പറഞ്ഞിട്ട്
ആ നമ്മുക്ക് ചെയ്യാൻ പറ്റുവ അതെ
അങ്ങനെ അത എനിക്കും കിട്ടിയതാണ് ആ അയിനിങ്ങ ഈ ഫീസ ഒക്കെ അടിച്ചച്ച് കയറണം